ഏഴുനേൽക്കുന്നുണ്ടോ?
ഹലോ ഹലോ തെരക്കാണോ?
അല്ല തെരക്കിലല്ല
ഉം ഉം
എന്താ സുഖാണ് എന്താ പണി?
ഇന്ന് വർക്കില്ല ഇന്ന് ലീവാ
ഓ അത് ശെരി അപ്പൊ വെറുതെ ഇരിക്കാവൂല്ലേ
അതെ അതെ അതെ
ചായക്ക് കുടിക്കാനാറി ആയോ?
ചായ കുടിക്കാനയി മൂന്നരയി കുറച്ച് കഴിഞ്ഞിട്ട്
ഓ ചോറിനൊക്കെ എന്തായിരുന്നു കറി?
കറി ഇവിടെ സാമ്പാർ പിന്നെ ഉപ്പേരി അങ്ങനെയൊക്കെ ഉ
ഓ നല്ല ഭക്ഷണ ആണല്ലോ സാമ്പാറൊക്കെ സാമ്പാറൊക്കെ ഇഷ്ട ഷ്ടാണോ?
പിന്നെ സമ്പാർ ഭയങ്കര ഇഷ്ട്ട
പിന്നെ മഴയിണ്ടോ?
മഴ ഇന്ന് ഇത് കാലത്തിണ്ടായിരുന്നു പുലർച്ചയ്ക്ക് നല്ല മഴയായിരുന്നു. ഉ
ഓ ഇവിടെ അങ്ങനെ തന്നെ പുലർച്ചെ മൂന്ന് മണിന്റെ ശേഷം നല്ല മഴയായിന്നു. ഇപ്പം നല്ല വെയിലാ. വെയിലുണ്ടോ? ആ രാവിലെ മുതലേ നല്ല വെയിലും നല്ല ചൂടുആണ്.
അതെല്ലേ ഉ ഉ ഈ ടൈം ആവുമ്പോ അങ്ങനെ തന്നെ വൈകുന്നേരൊക്കെ ആകുമ്പോളെ പിന്നെ നല്ല മഴയാവും
ഓ മഴ ഉണ്ടാകാറുണ്ടോ ഇവിടെ രണ്ട് മൂന്ന് ദിവസായിട്ട് ഫുള്ള് വെയിൽ തന്നെ
അതെല്ലേ
ആഹ അതെ
മ് മ്മ്
പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങൾ
പിന്നെ എന്തൊക്കെയ വിശേഷങൾ പോണു സിനിമയ്ക്ക് പോയോ? ഏതെങ്കലും സിനിമയ്ക്ക്.
സിനിമക്കൊന്നും പോകാറില്ല സിനിമ ഫോണിലിങ്ങനെ കാണും ഏതെങ്കിലൊക്കെ
ട്രാവലിംഗാണൊമെയിൻ ട്രാവലിംഗ് യാത്ര അങ്ങനെ പരിപാടിയൊന്നും ഇല്ല അല്ലേ
യാത്ര ചെയ്യാറൊക്കെണ്ട് യാത്ര യാത്ര ഇഷ്ടമാണ് ചെയ്യാറുണ്ട് ബീച്ചിലൊക്കെ പോകാറുണ്ട് ബീ ച്ചിലത്തെ ഭക്ഷണങ്ങൾ കഴിയ്ക്കാൻ വേണ്ടീട്ടേ ബീച്ചിലൊക്കെ പോകാറുണ്ട് അവട്ത്തെ ഭക്ഷണം അടിപൊളിയാണല്ലോ ബീച്ച് സൈഡില്ഉള്ള അതൊക്കെ നിങ്ങള് യാത്രൊക്കെ പോകാറുണ്ടോ
പിന്നെ ഞങ്ങളിപ്പൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് മൂന്നാറിലേയ്ക്കൊരു ട്രിപ്പ് പ്ലാൻ ചെയ്ത്ണ്ട് വീട്ടില് ഞാനും വൈഫും പിന്നെ അയ് ആള് അളിയനും അളിയൻ്റെ വൈഫും കൂടിയിട്ട്
ഓഹ് അങ്ങനെ
അവര് അവരെ കല്യാണപ്പടുത്ത് കഴിഞ്ഞിട്ടുള്ളു അപ്പോ അവരിങ്ങനെ പോണ് ണ്ട് പറഞ്ഞപ്പം അളിയ പ്പം പറഞ്ഞ് ആഹ ഞമ്മക്ക് പോകാം ഒരുമിച്ച് പോവാർഞ്ഞ് ഞങ്ങളങ്ങനെ പൊറത് ഞങ്ങളങ്ങനെ പോവാറൊന്നുല്ല ട്രിപ്പ് ന്നൊക്കെ പറയുമ്പം ദൂരക്കൊന്നും അങ്ങനെ പോകാറൊന്നുല്ല ഇത്
ഓ അട് അടുത്തൊക്കെ പോകാറൊള്ളൂ ല്ലേ
ഉം പിന്നെ അവിടൊക്കെ പോയാ നല്ല രസ മൂന്നാറ് വട്ടവട പറിണ സ്ഥലത്തും മ ഏ ഈ സൺസെറ്റ്ണ്ട് കാലത്ത് നമ്മൾ ഇവിട്ന്നൊരു ഓ ഇപ്പത് രാത്രിയൊക്കെ പോയി കഴിഞ്ഞാ കാലത്ത് പോയി കഴിഞ്ഞ സൺസെറ്റ് ഒക്കെ കാണാം ഉം
രാത്രൊക്കെ പോ ഇവിടന്ന് പുലർച്ച പോയാല് കൊറേ എത്ര മണിക്കൂർണ്ടാവും കൊറച്ചൊക്കെ ഉണ്ടാവൂല്ലേ വൈകുന്നേരാവുമ്പോത്തിനൊക്കെ എത്ത ആഹ എത്തൂലേ ഓ നല്ല രസാണല്ലൊ ഈ കാലാവസ് സ്ഥല് മൂന്നാറ് കാണാൻ നല്ല ഭംഗി ഉണ്ടാവില്ലോ മഞ്ഞൊക്കെ ഉണ്ടാവ്യൊല്ലൊ
അതെ അതെ അതെ ഞങ്ങള് കൊറേ ആയി വിചാരിക്കണ് യും ഇപ്പഴാണ് സമയം ഒത്തു വന്നത് ഞങ്ങള് റിസോർട്ടില് റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്
ഓ അത് ശരി ഏ അപ്പം എത്ര വൺ ഡേ ട്രിപ്പാണോ
ആഹ കാ അൽ ടൂ ടു ഡെ ടൂ ഡെ
ആഹ
ഒരു പാറ മുകളിലായിട്ട് റിസോർട്ടും കാര്യങ്ങളൊക്കെ ക്കൽ ഫോട്ടോസിലൊക്കെ കാണുമ്പോൾ നല്ല രസണ്ട് നമ്മള്
അവിടെ എത്തിയാല് എന്താ അറിയില്ലല്ലേ അവിടെ എത്തിയാലുള്ള അവസ്ഥ അവിടെ എത്തിയാലല്ലെ അറിയുള്ളൂ ല്ലേ
അതെ അതെ കുട്ടികളൊക്കെ ഇള്ളോണ്ടേ എളുപ്പല്ല ചെറിയ കുട്ടി രണ്ട് ചെറിയ കുട്ട്യേ ളുണ്ട് ഉം
ആഹ് അത് ശരി അപ്പം പോകാനും ബുദ്ധിമുട്ടല്ലെ അങ്ങനെ ആകുമ്പം കുട്ടികളെക്കെയായിട്ട് പോകുമ്പം ഈ തണു പ്പൊക്കെതാകുമ്പം അസുഖം വരില്ലെ പെട്ടെന്ന്
അതെ അതെ അതെ വേറെ ഓപ്ഷൻല്ലേ കൊറെ ആയി ഇങ്ങനെ വിചാരിക്യണു ഞങ്ങൾ ഇതുവരെ കല്യാണം കഴിട്ട് എവിടെ പോയിട്ടൊന്നുല്ല ഇങ്ങനെ ഇതിപ്പോ ഇതിപ്പോ ആദ്യായ്ട്ട ഉം ഉം
അവരെ കൂടെ പോവാവൂല്ലേ അവർക്കൊരു കമ്പനിയായില്ലോ
അതെ അതെ അതെ
ആഹ് അത് ശരി പി പിന്ന ചായയ്ക്കൊക്കെ എന്താ കടി ഉണ്ടാവാറ് ചായൊക്കെ കുടിയ്ക്കുമ്പോ
ചായയ്ക്ക് വൈകുന്നേരത്താണോ
ആഹ അതെ വൈകുന്നേരം
വൈകുന്നേരം ചായയ്ക്ക് കടി അങ്ങനെ കാര്യായിട്ടൊന്നും ഇണ്ടാവില്യ നമ്മള് ഇല്ലല്യ വീട്ടിലൊന്നും വെയ്ക്കില്ല നമ്മള് പൊറത്ത് പോക്മ്പളൊക്കെ എന്തേലും ഒക്കെ വാങ്ങിച്ചു കൊണ്ടുവരും അത് കഴിയ്ക്കും അങ്ങനെ ഉം അങ്ങനെ വാ ഇല്ല്യ കട ഞാൻ കടയിലൊന്നും പോവില്ല ഞാൻ എന്തേലും സാധനങ്ങൾ വാങ്ങ്യാണെങ്കി അവിടെന്ന് വാങ്ങീട്ട് കൊണ്ട് വന്ന്ട്ട് ഇവടെ വന്ന്ട്ട് എല്ലാവരും കൂടി ഒരുമിച്ച കഴിക്കാ ഞാന് പൊറത്ത് പോയി ഒന്നും കഴിയ്ക്കില്ല ഉം പൊറത്ത് പോയാല് നമുക്കൊന്നും കഴിക്ക യ്ക്കാനും തോന്നില്ല ഇവര് പിന്നെവര് ഇവരൊക്കെ ഉള്ളതല്ലേ
ഓ കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ടല്ലേ കുട്ടികളായിട്ടല്ല എല്ലാരും വീ വീട്ടിലുണ്ടാാവുമ്പോ അതാണല്ലോ രസം വീട്ടിൽ വെച്ച് കഴിക്കുന്നത് പുറത്തു നിന്ന് ഭക്ഷണം വാങ്ങീട്ട് വീട്ടിൽ നിന്നാവൂലേ കഴിക്കുക
അങ്ങനെ വൈകുന്നേരം സമയങ്ങളിലൊക്കെ അങ്ങനെ ചെയ്യ പിന്നെ കുട്ടികൾക്ക് മെയിന ആയിട്ട് ബിസ്കറ്റ് അങ്ങനെയൊക്കെ തന്നെ അവർക്ക് അവർക്ക് അതിനോടൊക്കെ നല്ല താല്പര്യം
ഓ അത് ശെരി ന്യൂഡിൽസ് ഒക്കെ വെക്കുവോ
ആഹ് നൂഡൽസ് ഒക്കെ കഴിക്കും പക്ഷെ എപ്പോഴും കൊടുക്കേ അതൊക്കെ കുടലിന് ഭയങ്കര ഡേഞ്ചറ ആണ്
ആഹ് അത് ശരിയാ അത് കേടാണല്ലേ ന്യൂഡിൽസ് എ മാസത്തില്ഒരിക്കല് ഒ ന്നായ കൊഴപ്പില്ല തോന്നുന്നുണ്ട്
അതൊക്കെ ഭയങ്ക ഡേഞ്ചറ ആ കുട്ടികളെ കുടലിൽത്തും
ആഹ് അത് ശരിയാ പിന്നെ ലേസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ക്കെ കുട്ടികൾ കുട്ടികൾക്ക് മാത്രല്ല വലിയവർക്കും കേടന്നെയാണ് കുട്ടികൾക്കും ആഹ എല്ലാർക്കും കേട തന്നെയാണ്
അവർക്ക് പ്രതിരോധ ശേഷി കുറവായി
ആഅതന്നെ മഴയായിട്ട് അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടോ
ആ ഹ്അത് പറഞ്ഞപ്പോഴേ ക്കാ ഓർമ്മ വന്നത് ഇല്ല വെള്ള ത്തിന്റെ പ്രശ്നം ഈ കൊറോണ ടൈമിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു കൊറോണ ടൈമിലൊക്കെ ഞങ്ങള് ഞങ്ങളുടെ വീടൊക്കെ മുങ്ങി ആകെ ലോക്കായി പകുതി ഞങ്ങള് ഭാരതപ്പുഴയുടെ ഏകദേശം അടു ത്തായി ഞങ്ങടെ ആഹ്
അത് ശെരി അപ്പം വെള്ളത്തിന്റെ വെള്ളം അങ്ങനെന്ത മഴ പെയ്യുമ്പോ പേടിയാവൂല്ലേ
ആളോട് റെഡി ആവാൻ പറഞ്ഞോട്ടോ ഇവിടെ ഇ അതെ മഴ വരുമ്പോ ഭയങ്കര അയ്യോ പുഴയുടെ അടുത്തായത് കൊണ്ടേ നമുക്ക് ഈ പ്രളയത്തിനൊക്കെ ഒരു പിര വീടിന്റെ അപ്പ റെ ഇപ്പറെ ഉള്ള ആളുകളൊക്കെ കുടുംബക്കാരെ വീട്ടി അനോട് പോവുമ്പ നമ്മള് ആദ്യം ആദ്യം ഞങ്ങളുടെ വീട്ടിൽ കേറി ട്ടെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ വെള്ളം കയറുള്ളൂ അപ്പൊ ഞങ്ങള് കറക് ഞങ്ങള് ഞങ്ങള് കറക് റ്റ് പുഴയുടെടുത്താ ഈ പൂരം ഉത്സവം നടക്കുന്ന അമ്പല അമ്പലം അതുപോലെ പുഴ ഗ്രൗണ്ട് പാടം ഇതൊക്കെ ഒരുമിച്ചാ ഏറ്റവും ലാസ്റ്റ് സെന്റർന്ന് നമ്മുടെ ബസ് എറങ്ങി ആഹ് ബസ് ഇറങ്ങി വന്ന് ഈ ഗ്രാമത്തി നിങ്ങ വരുമ്പ ഏ റ്റു ലാസ്റ്റ് വീട ഞങ്ങളുടെ വീട് ആദ്യ ഞങ്ങളുടെ വീട്ടിൽ കയറിയതിന് ശേഷം ബാക്കിയുള്ള വീടുകളില് കയറുള്ളൂ അങ്ങനെ തൊട്ടപ്പുറത്തുള്ള ആളുകളൊക്കെ ഒഴുകി പോയി പിന്നെ ഞങ്ങള് പിറ്റേ ദിവസം പോകന്നുള്ളൊരു ഇരുന്നു പിന്നെ വെള്ളപ്പറുപ്പറൊക്കെ ആയപ്പോ ഞങ്ങ വെല്ലേ ആ വെള്ളപ്പറെ ഇപ്പറെ ആയി ഞങ്ങള് വേഗം വേണ്ട സാധനങ്ങളൊക്കെ അവിടെന്ന് എടുത്തിട്ട്
ഓഹ് അത് ശരി ഇപ്പഴെന്നട്ട അ അവിടെ തന്നെ ആ അവിടെ തന്നൊണോ നിങ്ങള് പിന്നെ മാറിയോ അവിടെന്ന്
ഇ ഞങ്ങള് ഇത് കൊറ ഞാൻ പറയണത് പ്രളയത്തിനുണ്ടായ കഥയാണ് പറയണ അല്ല
ആഹ് അല്ലാഞാ ബുദ്ധിമുട്ടുണ്ടാവലല്ലേ പ്രളയം അന്നൊരു പെട്ടെന്നൊരിത് വന്നിന്
അന്ന് അന്നാ ന നാശ നഷ്ട്ടം സംഭവിച്ചില്ല അത പോലെ തന്നെ ഉണ്ട് വീട് വീടിനെരു മാറ്റല്ല വീടിപ്പോഴും വീടിന്റെ ഒരു ട്ടള അതുപോലെ വീട്ന്റ് ജനാൽ ജനൽ മരത്തിന്റെരുന്നു ഒക്കെ ചെതലായിട്ട ഇപ്പോഴും അതേപോലെ ഒരു മാറ്റില്ല ഞങ്ങള് അത് കഴിഞ്ഞയ്ന് ശേഷം ഞങ്ങളൊരു സ്ഥലക്കെ വാങ്ങി ഞങ്ങള് കൊറച്ച് സേവിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങള് സ്ഥലം വാങ്ങി ആഹ് സ്ഥലം വാങ്ങി അതിപ്പോ സർക്കാരിന്റെ ഭാഗത്തൊന്നും ഒരിതില്ല നമുക്ക് ഒരു വീടിന്റെ മറ്റേ എഴുതി കൊടുക്കലൊന്നും തുടങ്ങിയിട്ടുല്ല ലൈഫിന്റെ ആണെങ്കി ഇപ്പ സർക്കാർ മാറിപ്പോ വേറെ സർക്കാരായി ലൈഫിന്റെ ഉണ്ടോ എന്നോ ഒന്നും അറിയില്ല അങ്ങനെ കൊറെ ദുരിത അനുഭവിച്ചതാണ് ഞങ്ങളുടെ കട്ടിൽ ഇതുപോലെ കട്ടലിന്റെ അടിയൊക്കെ കട്ടലിന്റെ അടിഭാഗം ഒക്കെ ചിതല് പിടിച്ച് കട്ടല് നാശമായി അല അലമാര സ്റ്റീലിന്റെ അലമാര തുരുമ്പ് പിടിച്ച് ആകെ പെട്ടെന്ന് നമുക്ക് ഒന്നും എടുത്ത് മാറ്റാൻ പറ്റില്ല
വേനലാകുമ്പോ നല്ല കൊഴപ്പല്ലല്ലൊ അല്ലേ വേനലാകുമ്പോ നല്ല സ്ഥലവും പിന്നെ വൈകുന്നേരങ്ങളിലൊക്കെ നല്ലരസല്ലേ കാറ്റൊക്കെ ഉണ്ടാവില്ലേ
ആഹ് നല്ല രസ പിന്നെ ഞങ്ങക്ക് പിന്നെ മഴക്കാല ആയി കഴിഞ്ഞ പോത്തുണ്ട് മാമൻ പോത്ത് ത്തിന് വാങ്ങിയിണ്ട് ഇനി രണ്ട് പോത്തിനെ കൂടെ വാങ്ങണം അപ്പോ പാടത്തിക്ക് നമ്മള് ആഹ് നമ്മള് വൈകുന്നേര കാലത്തൊക്കെ ഇങ്ങനെ അതിനായിട്ട് പോവും കെട്ടിയിടും പുല്ലരിയാനൊക്കെ സുഖ ഇഷ്ടം പോലെ പുല്ല നമ്മുക്ക് വെറുതൊന്ന് കെട്ടിയിട്ട് പോയാ മതി പിന്നെ ജസ്റ്റ് എപ്പ എപ്പളേലൊക്കെ ഇങ്ങനെ നോക്കണം അങ്ങനെ ഇല്ലല്ല ഇത് ഇത് ഇത് മാത്രപ്പല്ല ഫസ്റ്റ് വാങ്ങിയത് പ്പൊ സ്റ്റാ സ്റ്റാർട്ടിംഗ
ഓഹ് അത് ശരി അല്ല അപ്പൊ വേറെ ഇഷ്ടമാണോ ആടിനെക്കെ വളർത്താൻ ഇഷ്ടമാണോ ആട് കോഴി അങ്ങനത്തൊന്നുല്ല
ആഹ് വളർത്താനൊക്കെ ഇഷ്ടം തന്നെയാണ് പക്ഷെ ഇത് നോക്കാ ആൾക്കാര് വേണ്ടേ
നോക്കാൻ കഴിയണല്ലോല്ലേ അതിനെ പരിപാലിക്കാൻ അറിയണല്ലോ അല്ലാതെ വാങ്ങീട്ടന്താല്ലേ
ഉം ഉം
ചെടികളൊക്കെ ഉണ്ടോ വീട്ടില് പച്ചക്കറിയൊക്കെ കൃഷിയൊക്കെ ചെയ്യോ
കൃഷി ആ കൊഴപ്പില്ല നമ്മള് വാഴ വാഴയിൽ പിന്നെ അതുപോലെ ഏഹ് തെങ്ങില്ല അതിഞ് നോക്കണം നമുക്കൊരു പ കുറച്ച് സ്ഥലംണ്ട് പാടത്ത് അതിപ്പോ ആ വീട് നിക്കണെന്റെ നേരെ ഫ്രണ്ട് ഭാഗത്തായിട്ട് തന്നെ നമ്മൾ അധികം കാലം ഒന്നും നിക്കില്ല ഇവിടെ ഞങ്ങൾ എത്രയും പെട്ടെന്ന് രണ്ടു കൊല്ലത്തിനുള്ളിൽ മാറണം എന്നുള്ളൊരു ഇനി പ്രളയൊക്കെ ഇനി ഇതുപോലെ എന്തേലൊക്കെ മഴ മഴക്കാലൊക്കെ ആയി കഴിഞ്ഞ ഭയങ്കര ബുദ്ധിമുട്ട ഒന്നങ്കിൽ വാടകക്ക് പോണം അല്ലെങ്കിൽ ഞങ്ങൾ തറവാട്ടിലേക്ക് മാറ അങ്ങനെ എന്തെലും ചെയ്യണം അല്ലാതെ വേറെ ഓപ്ഷൻല്ല മഴക്കാലായ ഭയ ങ്കര ബദ്ധിമുട്ട ഇപ്പ കുട്ടികളൊക്കെ വളർന്നു വരല്ലേ.
ആഹ് അതെല്ല ഇപ്പം പിന്നെ ഇപ്പം മഴ അങ്ങനെ പെയ്തിട്ടില്ലല്ലോ മഴന്റെ അതൊന്നും ഇല്ലല്ലോ. ആഹ് മഴ തുടങ്ങാനായിട്ടല്ലേള്ളു തുടങ്ങാനയിട്ടുള്ളു.
അതെ അതെ അതെ.
ആഹ് തുടങ്ങുമ്പോളാല്ലേ പ്രശ്നം.
അങ്ങനെ.
ഓ ശരി.
നമ്മടെ ടൈംമ് ആഹ്.
മരങ്ങളൊക്കെ ആഹ്. അതെ എന്താ പറയാ പച്ചക്കറികളൊക്കെ അപ്പൊ ഇവിടെ കുഴിച്ചിടാനൊന്നും ഉണ്ടാവില്ലേ അങ്ങനെ ആവുമ്പോ?
ഉണ്ടാവും ഉണ്ടാവും ഉണ്ടാവും ഇവിടെ പയറ് ഏഹ് പയറ് അതുപോലെ വെണ്ടക്ക പിന്നെ അങ്ങനെയൊക്കെ മഴക്കാലൊക്കെ ആവുമ്പോ നമ്മളവിടെ സെറ്റ് പിന്നെ കൂർക്ക കൂർക്കടെ പരിപാടി. ആഹ് മഴക്കാലത്തൊക്കെ ഉണ്ടാവും അതൊരു ടൈമിലല്ലേ.
കൂർക്ക പറഞ്ഞ എന്താ?
കൂർക്കാന്ന് പറീഞ്ഞ അറിയില്ല ആഹ് ഉപ്പേരിക്ക വെക്കണത്. ഇവിടെ കൂർക്കാന്ന് പറയാ അവിടെ
ഉം എന്താ അറിയില്ല എന്താ അറിയത്തില്ല.
ഉം അങ്ങനെ ശരിട്ടോ ഓക്കെ. ആഹ്.